ഹലോ കേൾക്കുന്നില്ല
ഓഗ് കേൾക്കുന്നുണ്ട് ന്തൊക്കെ സുഖണോ?
സുഖണെടി സുഖം എന്താണ് അന്റെ കഥ മക്കളൊക്കെ എടെ?
മക്കളൊക്കെ ഇവിടെണ്ട് വായനാ പടുത്തം അങ്ങനെ പോകുന്നു
എങ്ങനെ?
ട്യൂഷൻ എന്തിനെങ്കിലും പറഞ്ഞയ്ക്ക്ണ്ടോ മോളെ
ആഹ് ട്യൂഷന്ണ്ട്
മ് മ്
ഉം ട്യൂഷന്ണ്ട് എന്നുണ്ട് രാവിലെ മുതല് രാവിലെ മുതല് വൈകുന്നേരം വരെെയണ്ട് ട്യൂഷൻ
ഉ ഉം ഉ
പ്പല്ല പഠിത്തം ഒക്കെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എക്സാം ഒക്കെ കഴിഞ്ഞാലേ അറിയുള്ളൂ എങ്ങനെയാണ്
ചൂടെ എങ്ങനെ
ചൂട് നല്ല ചൂടാണ്
നല്ല ചൂടാണ് എന്താ ചൂട് അവി അവിടുത്തെ അവസ്ഥ എന്താണ്
ഇവിടെയും പെരും ചൂട് തന്നെ പെരുംപറമ്പ് ഒരു പറമ്പ് തന്നെ ആണല്ലോ പിന്നെ ഞാൻ പുതിയ വീട് എടുത്തൊണ്ട് മരങ്ങളൊന്നും ഇല്ലാണോ പെരും ചൂടാ നിക്കാൻ പൊറത്തു നിക്കാൻ വയ്യ അഗത്തും നിക്കാൻ
ആഹ് ഇവിടെ അങ്ങനെ തന്നെ എ സി ഉള്ളോണ്ട് രാത്രി അഡ്ജസ്റ്റ് ചെയ്തു പോവും പകല് പിന്നെ അങ്ങനെ എ സി ഒന്നും ഇടലില്ല
എനിക്ക് അതും ഇല്ലല്ലോ.
മ്മ്
എ എ സി ഇല്ലാത്തോണ്ട് രാത്രി ഭയങ്കര എടങ്ങേറാ ഏതായാലും ഡെയിനിങ് ഹാളിൽ കിടക്കും എല്ലാരുമ്പാടെ.
ഏഹ് അങ്ങനെ ചെയ്യല്?
അങ്ങനെ ചെയ്യും ജെനലും തൊർന്ന്ടാൻ വയ്യ വാതിലും തൊർന്ന്ടാൻ വയ്യ. പാമ്പ്കളെ കഥ അങ്ങനിം
തൊർന്ന്ഇടരുത്ട്ടോ നല്ല പാമ്പാണ് നാട്ടിലാകെ പാമ്പാണ് പത്രം നോക്കിയാലും മാധ്യമങ്ങള് മൊത്തം പാമ്പ് എന്നും പാമ്പിന്റെ ഇതല്ലേ കേക്ക്ണ്
പാമ്പില്ലേ ഇന്നലെതാ അവിടെ വീടിന്റട്ത്ത്ണ്ട് പാമ്പ്അറിണ്ട് പോയോക്കിയപ്പോത്തിന് അത്ങ്ങട്ടോ പോയി.
കിട്ടിയില്ല അയ്ന് ശേഷം പിന്നെ വാ വാതിലും ജനലൊന്നും ഞാൻന്ന് തൊർന്ന്ഇട്ട്ട്ടില്ല അല്ലെങ്കില് രാവിലെ കൊർ
ഇ ഇന്നലെ മാത്രേ ഇന്നലെ മാത്രം ഇരുവത്തിമൂന്നാളെ പാമ്പ് കടി ആ ത്ണ്ട് ഹ് പിന്നെ റിപ്പോർട്ട് ചെയ്ത്ണ്ന്ന് പാമ്പ് കടിച്ചതായിട്ട്
ഇങ്ങനെണ്ട്
മ്മ് മിനിയാന്നത്തെ പത്ര ഇന്നലത്തെ പത്രത്തിലാണ് അപ്പൊ മിനിയാന്നയിരിക്കും. ഹ് നല്ലോണം ശ്രദ്ധിച്ചോണ്ടി പൊറത്ത് പൊർത്ത്ക്കെർങ്ങും ആഹ് പത്രണ്ട് നല്ലോണം ശ്രദ്ധി ച്ചോണ്ടിട്ടോ പാം പൊർത്തൊക്കെ ഇറ ങ്ങുമ്പെയ്
ശ്രദ്ധക്കൊന്നൊരു കമ്മില്ല പറഞ്ഞിട്ട് കാര്യല്ല,
പൊർത്തെർങ്ങാത്തോണ്ട് വല്ല്യ പ്രശ്നല്ല മരങ്ങളെന്തെങ്കിലുണ്ടോ വീട്മ്മ് ചാഞ്ഞ്ക്ക്ണ മരങ്ങളൊക്കെണ്ടെങ്കില് അങ്ങൻത്തൊക്കെ വെട്ടിടണം.
ഇൻക്ക് പിന്നെ ഏക സമാധാനം വീട്മ്മ്ക്ക് ചാഞ്ഞ്ക്ക്ണ മര റ്റല്ലാണും മരണ്ടെങ്കിലും ഇൻക്ക് ഏറ് പോണതില്ല അമൊത്തം സീലിങ് ചെയ്ത് അട്ച്ചോണ്ട് ഉള്ള്ക്കെർങ്ങാനൊരു മാർഗല്ല.
അയ്ന്റുള്ള്കേറിയാല് അയ്ന്റുള്ള്ന്ന് തിരിച്ചയിലെന്നെർങ്ങാനെ വയ്യൊള്ളു ഉള്ള്ക്കെർങ്ങാന് വയ്യില്ല.
അല്ല മേ അ മേല സീലിങ് ചെയ്തീല്ലല്ലോ?
മേലെ ചെയ്തില്ല
അടീല് ആ അടീല് ഇവടങ്ങനന്നെ ഇൻക് ചൂടിന് കൊർ ർച്ചൊര് കൊറവ്ള്ളാ ഡൈനിആളും ആ വർക്കേ തു ആഹ് തുവാ ലിവിങ്ങും അല്ലാത്തത് റൂമ്ക്കൊന്നും കേറാം കയ്യൂലാ
ഉം
നല്ല ചൂടാ
അതന്നെ ഇവെടീം അവസ്ഥെടീ ഡൈനിങ്ഹാളെന്നേണ് ആ ത് ചെയ്ത്ട്ടെ സീലിംഗ്
ഉം അൻക്ക് റൂമ്‌ലും ച് സീലിങ്ങ് ചെയ്ത്ണല്ലോ
റൂമ്‌ല് സീലിങ്ങ് ചെയ്ത്ട്ട് ഈ ഫ്രണ്ട് ത്തെ റൂമ്ന്ന് പർഞ്ഞാല് നേരെ ഉദിച്ച് വെര്നെ വെയ്ല് ഫുള്ളയ്മ്മക്കാ
ആഹ്
ബേക്ക്‌ത്തെ റൂമ്ന്ന് പർഞ്ഞാല് അയ്മല് മോൾല്‌ല്ലാണും ഒയ്ഞ്ഞ ടെറസു ആണ്
ആഹ് ആഹ്
അപ്പം രണ്ട് റൂമും ചൂടാ
ഉം ശെര്യാ ഇന്റെത് ഉ ഇന്റെത് റിവ് ഇന്റെ റൂമിലാ നടൂല്ള്ള റൂമ് ല് പിന്നെ ന്താ അറീല ഭയ്ങ്കെര മേലെ വെര്ണ ചൂട് ഇന്റെ റൂമിലും വരൊല്ലോ അതുകൊണ്ടാണോന്ന റീലാ അല് മയ്രിബിന് ശേഷാണ് ചൂട് അ ഒര് നാല് മണിക്ക് ശേഷാണ് ചൂട് കൂടല്
അയ്ന് അന്റത് റോഡ്ന് ആ വക്ക്ല്‌ല്ലെ റൂമതാവുമ്പം ചൂടാണ്
ആഹ് ആഹ് അഹ് അതായിരിക്കും
വെയില് വെര് ചൊമെര് ചൂടാവാണേ അമ്മെള് കാണ്‌ണ മാതിരി മോൾല് മാ ത്രല്ല ചൂട് ചൊമര് ങ്ങട്ട് ചൂടായ്ട്ട് അതൊക്കെ ങ്ങെട്ട് രാ
അതെന്നെ ഫേന് മ റ്റെ വാൾ ഫേൻ ഇട്ല്ലേ ആ ഫേന് ചൂട് കാറ്റാ വെര്ണ്ത് ഏസി ട്ടാലും അയ്ന്ന് വെര്ണെ കാറ്റ് ചൂടാ വെര്ണെത് റിഫു അറിം ആ ഫേന്ങ്ങള് ആഹ് മോള് പറയും ആ ഫേന് ഇങ്ങെള് ഇടെര്ത്‌ന്ന്‌ പറ്‌യും
അതൊന്നും കാര്യല്ല ഇവടെക്കെ പിന്നെ ഒയ്ക്ക്ലാ കൊറേ നെൽത്തട്ക്കും ഞാനാണെങ്കി ഒന്നൊന്ന് ഒർങ്ങി എണീറ്റാ ആഹ് പിന്നെ ടോർച്ചട്ച്ചാേക്കും
ആഹ്
രണ്ടാമതും ഒന്ന് കണ്ണാളി വര്മ്പം പിന്നിം ടോർച്ചട്ച്ചും ആഹ് പാമ്പ്ണ്ടോ പാമ്പ്ണ്ടോ നോക്കി നോക്കി നോക്കി
ആ ശംഖ് വരയനാല്ലേ എല്ലാ സ്ഥൽത്തുംള്ളെ ശംഖ് വരയനാ
അതെന്നെല്ലെത് എല്ലാേട്ത്തും പ്പയ്ന്റെ സമയ മുർ
എന്റെ വീട്ട്ല്ണ്ടായ്‌ര്ന്നു ന്റെ അയൽവാസിന്റെ വീട്ട്ല് സ്റ്റെപ്പിന്റട്
അതും അതെന്നെ ഇന്ന് ഇപ്പോ ഒര് വെള്ളം മുക്ക്ണ പെണ്ണ് കയറ്മലട്ട് പിടിച്ചതും അയ്നേന്യോലോ പിടി ച്ചീന്യേ വാർത്തേലങ്ങെനെ കണ്ട് ല്ല കാൽത്ത്ന് അയ്നെ കൊത്തീലാ എന്തോ ഒര് ഭാഗ്യം പിന്നെ ഇൻക്ക് ഏകെ ഒര് സമാധാൻ